ഹലോ കേക്കാവോ
ആ കേക്കാം
ന്തൊക്കെണ്ട്
ഞാൻ ഈ വെറുതെകരിക്കുവായിരുന്നു
ആ ആ
ഉ എന്ദിടക്കായിുന്ന
ആഹ വെറുെ ഇരിക്കുന്നു ചായക്കുടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടി കയി ഞ്ഞ്
ആഹ
ചായകുടി കെയിഞ്ഞ് ഈ പാത്രംകഴുകാൻ അവടെ കടപ്പമുണ്ട് ഹി ഹി ചായ കുടി ഞാൻ കഴുക ഇഷ്ട പെട്ടെന്ന് കഴിയും പാത്രം കഴുകൽ പിന്നെയ എടുക്കളന്ന് പ്പോ ഒരു മടിപ പോലെ തോന്നു തൊണ്ട് വൈ ന്നേരത്തെ കഴിക്കലും കൂടെ കയിഞ്ഞി ട്ട് ഒരുമിച്ച് കഴൂകും
അവനിപ്പോ ഒരുപാട് സമയം എടുക്കത്തില്ലേ
ഉം ഏനരൊക്കെ ആവുമ്പോ കഴിക്കും
അതുവരെ ക ണ്ടിട്ടിരിക്കോ
ആഹ
ആ ത് കൊള്ളാം
ഹി ഹേ അ ഒപിന്നെ രുമിച്ച്ചേരൂ നമസ്കാരം ഇതെല്ലാം കഴിയുമ്പോ
ആഹ ആ
ഇനി അങ്ങനെ
വേറെ എ ങ്ങനെ ചെയ്യത്തില്ല പിന്നെങ് ഗ്ലാസ്ഴിച്ചഴാ ആ ചൂടെ തന്നെ പാത്രം കിയ അങ് വെച്ചിട്ട് ഞൻ ചായ കു ാ
ഞാൻ എവിടെ ഇട്ടിട്ട് വരും. മക്കളാണെങ്കിൽ അവർക്ക് ചൂട് വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുടിച്ചിട്ട ഇം എഴണീട്ട് പോകുമ്പോൾ പിന്നെ മക്കള അതെടുത്ത് കഴുകൊണ്ട വെച്ച് അവിടെ എല്ലാം തൂത്ത വൃത്തിയാക്കിയിട്ടോളും.
ആഹ് ആഹ്
മൂത്തെയാൾ വലുതായില്ലേ? പത്താം ക്ലാസ്സല്ലേ? ആഹ് രണ്ട് മോളും ഒരു മോനും. ആ എല്ലാം ചെയ്തോളും ഇടെ നമുക്ക് സഹായുണ്ട്.
ആഹ് ഇത് പിന്നെ നമ്മടെ കൈെല്ലായിടത്തും എത്തണം പിള്ളാര് ചെറുതായോണ്ട് മൂത്തത് മോനാ. നാലാം ക്ലാസ്സിൽ പഠിക്കണേ ഉള്ളൂ.
ഉം
ആ ആഹ് പിന്നെന്തോ ഉണ്ട്? ആഹ് ആഹ് അങ്ങനെ പറയുന്നേക്കെ കേൾക്കുമല്ലോ അല്ലേ?
ആഹ് ചെലപ്പോം മടിയാ ഫോണൊക്കെ തരാന്നൊക്കെ പറഞ്ഞഞ് ഇങ്ങനെ
സോപ്പിട്ട് നിർത്തിയക്കും ഉം ഉ
ഫോണ് പിന്നെന്ന എന്തെിലും സൈഡ് ബിസിനസ വല്ലാം ഉണ്ടോ? എ ചുമ്മാ ഇരിപ്പാണ്.
അവിടെയോ?
ആ ഇടക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു.
ആണാ എന്നിട്ട എന്താ ഇപ്പ നിർത്തിയോ?
ഇപ്പം മട അ നിർത്തി.
അതെല്ലാരും അങ്ങനാല്ലേ കുറച്ച് നാള് എന്തെങ്കിലും ഒന്നിന്റെ പുറകെ ഇങ്ങനെ നട
ആഹ് അ അതിന് കേക്ക് ഉണ്ടാക്കിച്ച് കേ ഉണ്ടാക്കാൻ ഇഷ്ട ഷ്ടാണെ പക്ഷെ അതിന് പാത്രങ്ങൾക്ക് കൂടുതലാ.
ആന്ന് ആന്ന് അത് കഴകിയാലും കഴകിയാലും വൃത്തിയാത്തില്ലല്ലേ മറ്റേ ഇത് ക്രീമിന്റെ സംഭവൊക്കെ അടുക്കള ഫുുള്ള ആവും ആ
അതൊക്കെയാ മടിയാ.
അന്നെങ്കി അതിന് സെപ്പറേറ്റ് ഏരിയ വേണം.
ആഹ്
ഉം
അതന്നെ സെയിൽ ചെയ്യണെങ്കിൽ തന്നെ
കഷ്ടപ്പെട്ടാലേ പറ്റത്തോളല്ലേ? പത്ത് രൂപ കൈ വേണങ്ങി ഇരു ചെലവ് വേണം ചുമ്മാ വീട്ടിലിരിക്കയാണെങ്കിൽ അതൊരു സമാധാനവും ആടെ കീഴിലും ജോലി ചെയ്യാനും വയ്യ വീട്ട ഇരുന്നൊണ്ട് ഒട്ടും ചെയ്യാനുംവയ്യ
അത് തന്നെ ശെരിയാ. പിന്നെ നമ്മക്ക് ക കഷ്ടപ്പെട്ട് പൈസ അതുപോലെ കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങനെ പൈസ കൊടുത്ത് പഠിച്ചൊന്നും അല്ലല്ലോ. കൊറോണ സമയത്ത് യൂട്യൂബ് നോക്കി പഠിച്ചതാ.
ആഹ് ആഹ് ആഹ് ആഹ്
അത് നല്ല വരുമാനം ഉള്ളതാ നല്ല ഒരാഴ്ചയിലൊക്കെ രണ്ടും മൂന്നും ഓർഡർക്കെ ഉണ്ടെങ്കി ഒരു കുഴപില്ല പത്ത് രണ്ടായിരം രൂപ മൂവായിര രൂപയ്ക്ക ഒരു നഷ്ടവും ഇല്ല
കൈ കിട്ടുവല്ല?
കൈകിട്ടും ആഹ്.
ചെലവാന്നരം
ചെലവ് എന്താ ആയിരം രൂപയുടെ സാധനം മേടിച്ചാ മൂന്നെണ്ണം ഉം
ഒണ്ടാക്കാം
മൂന്നെണ്ണം നാലണ്ണം ഓക്കേ വിക്കം നാലെണ്ണം വിയ്ക്കാം അപ്പൊ ന നാലെണ്ണം വി നാലായിരം രൂപ പല ഇതല്ലേ ഓരോന്നിനും ചാർജ്
ആഹ് മോഡല് ക്വാളിറ്റി അനുസരിച്ചിരിക്കും അല്ലെ?
ഏറ്റവും കുറഞ്ഞ എണ്ണൂറൂവ അതിന്റെ മേലിലോട്ട് കിടക്കുവ ആയിരം ആയിരത്തി ഇരുന്നൂറ്
ആഹ്
ഇപ്പൊ എല്ലാത്തിനും വിലയും കൂടി അതനുസരിച്ച് വില കൂട്ടും
ആ ആ വാങ്ങിക്കാൻ ആളുണ്ടെങ്കി പിന്നെ പ്രശ്
ആഹ് ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ എല്ലാത്തിനും ഏ എല്ലാ പരിപാടിയും ചടങ്ങുള്ളതാ കല്ല്യാണം, ബർത്ത്ഡേ, ആനിവേഴ്സറി അങ്ങൻത്തെ പരിപാടികൾക്കൊക്കെൺ ആ ഒന്നിന് ഇല്ല ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ട് അഞ്ചു പേർ പേർക്ക് ഇത്രേക്ക് തന്നെയാവുമ്പോ ഒരു വർഷത്തിൽ അഞ്ചണ്ണം കിട്ടുകല്ലേ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി
ആഹ്
ത് അ ഹോസ്പിറ്റലിന്നൊക്കെ ഓർഡർ കിട്ടും ഇങ്ങനെ ആ പ്രസവത്തിന്റെ
ആഹ് ആഹ്
അങ്ങനെ സ്ഥിരമായിട്ട് ഒരിടത്തുന്ന് കിട്ടുവാണെങ്ക നമ്മള് മനക്കെട്ട് ഉണ്ടാക്കിയാലും ഓർഡർ കിട്ടുമല്ലോ അങ്ങനെ മെ ക്കണ്ടാ മതിയല്ലോ ഉം ഉം ആ ആ ആഹ ഒരു ദിവസം ഒന്നു വനക്കെട്ടാൽ മതി ക്ഷെ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് മൂന്ന് ഓർഡർ ഒക്കെ ഉണ്ടെങ്കി നല്ലതേ അല്ലേ അതാണ് അതാ ഓരോന്ന് കിട്ടുന്നതാണോ നല്ലേ
രണ്ട് മൂന്നെണ്ണം ഒക്കെ കിട്ടുന്നതാ നല്ലത് കാരണം നമ്മൾ സാധനം ഉണ്ടാക്കുന്നത് ബാ മിച്ചം വരുമ്പോഴേ മിച്ചം വരുമ്പം നമുക്കത് നഷ്ടമാ പിന്നെ നമ്മള് സാധനം വീട്ടിലോട്ട് നമുക്ക് ഉപയോഗിക്കൂ ആ അതകുമ്പോ കിട്ടുപോ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടുമല്ലോ
ആഹ്
അങ്ങനെ മൂന്നെണ്ണമൊക്കെ കിട്ടി ഇപ്പം പല സൈസുണ്ടല്ലോ അപ്പം കുനാഫ കേക്ക് അതിനൊക്കെ കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയാ അര കിലോ വരുന്ന
അതൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ
ആ അതിന്റെ ഫില്ലിംഗന് ഭയങ്കര ചാർജ് ആകും ഒരെണ്ണം തന്നെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് നാനൂറ് രൂപ മു മുടക്കാവും
ആഹ്
അതിന്റെയക്കെ ഡോ വാങ്ങുമ്പോഴേ ഈ മറ്റേ സേമിയടെ
ആ ആ ആ സേമിയ സേമിയ മേടിച്ച് മൂപ്പിച്ചാ പോരായോ
ആ ചെറിയ സൈസ് മടിക്കണം ഈ നേർത്ത സൈസ് അയിന്റെ തന്നെ കിട്ടും നൂറ്റി ഇരുപത് രൂപ ഒരു ബോട്ടില്
ആ ആ ക്രിമോടെ ചേർന്നയോ ഇത് മാത്രം അതിനെ എന്ത് വറുക്കുവോ
അതിന് അല്ല വർക്കണ്ടാ അതിന് നമ്മുടെ ബട്ടർ പിന്നെ പാല് പറ്റിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് ബട്ടർ മിക്സ് ചെയ്ത് മിൽക്ക് മെയഡ്
ആഹ് ആഹ്
പിസ്താശു
ആഹ് ആഹ്
അത് നല്ല ചെലവാ ആ പിന്നെ അതിന്റെ തന്നെ ഒരു സോസ് കിട്ടും അതും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഓരോ ലെയറിലും ഇങ്ങനെ വെച്ച് കൊടുക്കാൻ അത് വിറ്റാ കിട്ടും രണ്ടായിരം രൂപ എങ്ങനെയാങ്കിലും ആരും അര കിലോ വാങ്ങുകേല എല്ലാരും ഒരു കിലോ വാങ്ങുള്ളൂ അത്
ആഹ് ആഹ്
നല്ല ടേസ്റ്റുവാ കഴിക്കാൻ
ആഹ്
എല്ലാം ഒണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാ പണിയുടെയും കൂടെ ഒത്തു പൂവെല്ലാത്തോണ്ട് പയ്യെ അങ്ങോട്ട് സൂട്ടായി
ആഹ് ആഹ്
നല്ലതായിട്ട് എന്തേലും പഠിച്ചു വെച്ചാ നല്ലതാ
ഹെൽ പ്പ് ചെയ്യാനങ്ങാണം പോയി വേറെ എവിടേങ്കിലും നിന്ന് ചെയ്ത് കൊടുക്കണം
ഉം പക്ഷെ നമ്മക്ക് കടകളിലൊന്നും പോകാൻ പറ്റ്കേലല്ലോ
ആഹ്
ഇവിടെ കടകളിലൊക്കെ ചെയ്യുന്നുണ്ട് ബോർമ സൈസ് ഇതിലൊക്കെ എല്ലാം കൂടി മൊത് ത്തത്തി ഒണ്ടാക്കുന്ന ബോർമേക്ക ഒണ്ട്
ആഹ്
ബ്രെഡ് അങ്ങനെത്തേക്ക ഒണ്ടാക്കുന്ന് അതൊന്നും നമുക്ക് പോവാൻ പറ്റ്കേലല്ലോ വീട്ടിലിരുന്ന് എന്ത് പണിക്കും ഓക്കെ പൊറത്ത് എറങ്ങിയ ഒള്ള പരിപാ ടി ഒന്നും വേണ്ടാന്ന് പറയും
ആഹ്
പിന്നെ അത്യാവശ്യം നമ്മുടെ കയ്യില് കൊറച്ചൊക്കെ ക്യാഷ് ഇണ്ടെങ്കി നമുക്ക് വേറെ ആരോടും ചോയിക്കണ്ടല്ലോ
അത് സത്യാവാ
ഒരു ചാർജ് ചെയ്യാനാണെങ്കിലും ആരോടും ചോദിക്കണ്ടാ ചെയ്തു തരാവോ ഇനി എന്തെങ്കിലും വാങ്ങാനാണെങ്കിലും ഇപ്പ ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെയല്ലേ ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സായി ഏത് മോഡലും ഏത് സൂൺ സൈസ്
എടുക്കുവോ ഇൻസ്റ്റേന്ന്
ആഹ് എടുത്തിട്ടുണ്ട് ഞാൻ എടുക്കും ലാറോസായിന്ന് ഇല്ല സുറുമ
ആഹ് ആഹ്
ഇന്നലെ സുറുമേല്
സുറുമേല് ഞാ ഞങ്ങക്ക് ഇവ്ടെ അടുത്താ സുറുമ ഞങ്ങക്ക് ഡയറക്റ്റായിട്ട് പോയി എടുക്കാവുന്നേ ഉള്ളു
ആഹ് ഞങ്ങള് സുറുമേല് വന്ന് എടുത്തിട്ടുണ്ട് കല്യാണത്തിനൊക്കെ
കരുനാഗപ്പള്ളിയിലോ
ആഹ് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയേന്റ ഉദ്ഘാടനത്തിന് ആഹ് നല്ല ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ടല്ലോ
ആഹ് റേറ്റും അതേ പോലെ ആവുവേ
ആഹ് റേറ്റും അതെ ഞങ്ങള് അവർടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്
എടുത്തോ ആഹ് ആഹ് ഞാൻ പോകുമ്പോഴൊന്നും അവരെ കണ്ടിട്ടില്ല കേട്ടാ ഞാൻ ഒരു ഉച്ച സമയൊക്കെ ആരിക്കും പോവു
അത് ഇങ്ങനെ ഇൻസ്റ്റയില് പോസ്റ്റ്‌ ഇട്ടിരുന്ന് ഇന്ന ദിവസം ഉദ്ഘാടനാമാന്നും പറഞ്ഞ് ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് ഉദ്ഘാടനത്തിന് ഭയങ്കര തെരക്കായിരുന്നല്ലോ അതുകൊണ്ട് ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് ഞങ്ങളവിടെ ഇങ്ങനെ മറ്റേ നമ്മടെ സാമ്പ്രാണിക്കുടി ആഹ് അവിടെയൊക്കെ കാണാനായിട്ട് നെയ്ബേർസ് ഒക്കെ ആയിട്ട് വന്ന്
ആഹ് അപ്പൊ അവിടെ കേറി സുറുമയിലും കേറി
കേറി എല്ലാം കടയും വിസിറ്റ് ചെയ്ത് ആ ഭാഗമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്ഥലമൊക്കെ
ആഹ് ആഹ്
എന്നാലും ആ അതിന്റെതായിട്ടുള്ള ഒരു ഒരേ സ്ഥലത്തിന് ഒ ഒരേ ഏരിയക്ക് ഒരേ വർണ്ണനയുണ്ടല്ലോ
ആഹ സൂപ്പർ സഅയ്ന്റെ അടു ത്താ ഞങ്ങടെ വീട് അവിടുന്ന് ആ പതിമൂന്ന് രൂപ പോയിന്റ് ഇപ്പറം
ആഹ് അവിടെല്ലാം മണ്ടറോത്തരത്ത് അവിടെല്ലാം കറങ്ങി.
ആഹാ പിന്ന
പിന്നെ ന്നാ
വേറെ എന്തുവാ?
എന്തായ്രുന്നു സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നോ?
ഇന്ന് സ്പെഷ്യൽ എന്തുവാ മത്തി തേങ്ങ അരച്ച് വെച്ചു മത്തി വറ് ത്തത് ആ വെണ്ടക്ക മെഴുക്കുപുരട്ടി അതൊക്കെയായിരുന്നു. അവിടെയോ? മത്തി മാങ്ങായിട്ട് തേങ്ങ അരച്ച് വെക്കും
ആഹ അല്ല ചെലർ പുള്ളി ചേർക്കും.
ആഹ ആഹാ
ഞങ്ങളൊക്കെ ഇവിടെ പുള്ളിയാ ചേർക്ക്ന്നെ
ആഹ
മാങ്ങേല് ആഹ പറഞ്ഞില്ലേഇത് വരെണ്ട്അങ്ങനെ
ഹഹാ മാങ്ങായും മുരിങ്ങക്കായും ഇട്ട് മത്തി കറി വെക്ക
ആഹ ഞങ്ങള് അല്ലാണ്ട് വെക്കും ചക്കക്കുരുല്ലേ ചക്കയുടെ കുരു അതിട്ട് മാങ്ങയും മുരിങ്ങക്കായും തക്കാളിയൊക്കിട്ട് അങ്ങനെ തേങ്ങരച്ച് വെയ്ക്കും.
ആഹ ഓ
ഇതില് മ മീനിലൊന്നൊന്നും ഞങ്ങള് ചേർക്കേലാ. ചെലര് ബീഫില് കായും ബീഫും കൂടി ച്ചേ ഇട്ട്
അതെ വാഴക്കായില്ലേ?
ഹും അത് കേട്ടിട്ടൊണ്ട്.
ഉം ചുമ്മാ അത് മാത്രേ കൈക്കോള്ളൂ. പല ഏരിയേല് പലഇതല്ലേ ല്ലേ ഓക്കെ ശെരിയെന്നാ ആഹ